ഹലോ കേൾക്കാൻ പറ്റ്ണ് ഇല്ല.
ആ ഉണ്ട് ഉണ്ട് കോക്കണ്ട് ഉ എന്തോകൊ വിശേഷം.
എന്തൊക്കെ ഒന്നു ഇല്ല അങ്ങനെ പോണു മക്കൾക്ക് ചോറ് കൊടുക്കാനുള്ള തിരക്കും അങ്ങനെ ഓരോരോ
ആഹ ശരി എത്ര മക്കളാ
കുഞ് മോളുണ്ട് അപ്പൊ അവള്ക്ക് രണ്ട് മക്കള.
ഉ ഉ പഠിക്കാണോ?
മോൾ മോള് ചെറിയ മോള അല്ല ഒരാൾ പഠിക. മോള് ചെറിയ കുട്ടിയ അപ്പൊ അവൾക്ക് ചോറ് കൊടുക്കാനുള്ള ഇതിലൊക്കെ ഇന്ന് പകൽ ഉറങ്ങിയിട്ടില്ല. അപ്പൊ പകൽ ഉറങ്ങാത്ത ദിവസം നേരത്തെ കടന്ന്ഉറങ്ങും. അല്ലെങ്കില് ഉറങ്ങി കയ്ണ്ട് ആ വല്യയ ആള് ആഅവൻ പത്ത് പത്തരക്കെ ആവുമ്പോഴ കടന്ന് ഉറങ്ങണെ പഠിക്കാനുണ്ട്. ആ അപ്പം പിന്നെ ക്ലാസ്സ് തുടങ്ങി. ഒൻപ ആ ഏ ഇല്ല അവള് സ്കൂള് തുറന്നു അവന് ഒൻപതില് ഒൻപതില്. ആ അപ്പൊ അവന് സ്കൂള് തുറന്നു അന്നേരം പ ആ പഠിക്ക ഇവർക്ക് നേരത്തെ തുടങ്ങിയിട്ട് ഡി ഡിസംബർ ആവുമ്പോഴത്തേക്കും പത്ത് ഒൻപത് തീർക്കും.
അയ് ശരി
ആ ഇനി പത്തിലൊകുളള പഠനം.
ആഹ്
സി ബി എസ് ഇ ആന്നര അങ്ങനെ അതുകൊണ്ടായിരിക്കും.
ആ കുട്ടി പഠിക്കാ വക്കും ഉം വര
ഇപ്പൊ വെക്കേഷനൊന്നും ഇല്ലല്ലോ? ഇല്ല വർക്ക് ഒന്നും ചെയ്യില്ല പിന്നെ ചെറിയ എഴുത്ത് അങ്ങനെയൊക്കെ ഉണ്ട്.
ആഹ് ആഹ്
ആ എഴുതും പിന്നെ മാസികലും അങ്ങനെ ചെറിയ ചെറിയൊരു. ഹ
ആഹ അതല്ല അത് ആ വർക്ക് ചെയ്യുമ്പോ അതില് പേയ്മെന്റ് കിട്ടുന്നുണ്ടോ?
പോമററ്
ആഹ്
ആഹ് ഇല്ല പേയ്മെന്റ് ഒന്നും കിട്ടൂല നമ്മളല്ലെങ്കി ബുക്ക് ആഹ് ബുക്ക് ഇറക്കിയിട്ട് നമ്മള് ബുക്ക് അങ്ങനെ വിക്കുവല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടും അല്ലാതെ നമ്മള് മനസികൽ അങ്ങനെ കൊടുക്കണേ അങ്ങനൊന്നും കിട്ടൂല്ല പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇയ് ഏഹ് അവാർഡൊക്കെ കിട്ടണേ ആ ഒരുതിലേക്കെ അയക്കുമ്പ മത്സരത്തിലേക്കെ അയച്ച് കഴുമ്പോഴത്തേക്ക് അങ്ങനെ കിട്ടും ആഹ് ഒരു ആഹ് ആഹ് ആഹ് കഥ എഴുതും കവിത എഴുതും
അതെ
ഉം കഥ എഴുതി ആഹ് കവിത എഴുതി എനിക്ക് രണ്ടു വർഷം മുമ്പൊരു അവാർഡ് കിട്ടിയായിരുന്നു ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രം അങ്ങനെ കിട്ടിയായിരുന്നു പിന്നെ ഏഹ് താങ്ക് യു താങ്ക് യു
ആഹ്
പിന്നെ ഈ കഴിഞ്ഞ ഏഹ് ക രണ്ട് രണ്ട് മൂന്നാൽ മാസം മുമ്പ് ഒരു ഓഹ് ഇടുക്കി ജില്ലാതലത്തില അങ്ങനെ എഴുതിയിട്ട് ഒരു പള്ളിയിലെ ഒരു ഇതിന് അങ്ങനെ എഴുതിയതാ
ആഹ് ആഹ്
അപ്പം അവിടെന്ന് എനിക്ക് ഏഹ് ജില്ലാതലത്തില് ഇടുക്കി ജില്ലയിൽ അവാർഡ് കിട്ടി ഒരു കഥ
ആഹ് ശരി ഉം ആഹ് ആ ചെറുപ്പം തോട്ടുള്ള ശീലങ്ങളാണോ അതൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തിലുള്ള ശീലങ്ങളാണോ
ആഹ് സ്കൂളിട്ടുള്ളേ ആഹ് അപ്പ സ്കൂള ഞാൻ പ പത്താം ക്ലാസ്ൽ പഠികുമ്പത്തോട്ടാണ് ഞാൻ ചെറുതായിട്ട് അങ്ങനെ എഴുതി തുടങ്ങിയത് അന്നേരം ആഹ് ഒരു അങ്ങനെ അങ്ങനെ എഴുതി കഴിഞ്ഞാ അങ്ങനെ അങ്ങനെ എഴുതി കഴിഞ്ഞു ആദ്യ എഴുതി രണ്ടാമത്തെ കവിത ഞാൻ അല്ല കവിത തന്നെ കവിത അയച്ചു കഴിഞ്ഞപ്പോ ഒരു തൃശൂര് വ മലയാള സാഹിത്യ വേദിയിൽ നിന്ന് എനക്കൊരു പ്രൈസ് കിട്ടിയായിരുന്നു അപ്പ അന്ന ത്തെ കാലത്തൊക്കെന്ന് പറഞ്ഞ തൃശൂ തൃശൂര്ന്ന് ആഹ് തൃശൂ തൃശൂർ അവിടെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക ഒരുപാട് ദൂരമാണ് നമ്മുടെ നാട്ടിന്ന് ആഹ് അന്നേരം പോയി അവാർഡ് മേടിക്കാൻ പറ്റിയില്ല എനിക്ക്
ആഹ് ആഹ്
ഒരു വീട്ടുകാർക്കായാലും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആകുമ്പ തൃശ്ശൂർന്നൊക്കെ പറയുമ്പോ വണ്ടി എടുക്കാ പോക അത്ര ആഹ് അങ്ങനെ ഒരിതാണല്ലോ അന്നത്തെ പേരൻറ്സിനായാലും അത്രക്കു ള്ള ആ ഒരിതില്ല ആഹ് അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയൊന്നും അല്ലാത്ത കൊണ്ട് ഉം
ആഹ് നമ്മുൾ പഠിച കാലത്ത് തന്നെ നമ്മള സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്ക കിട്ടുണ്ടാവണം നമുക്ക് പേരൻറ്സ ഒന്നും അത്രൊക്കെ നമുക്ക് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ കാര്യ ആയിരുന്നു അന്ന് ഇന്നെന്ത ഇന്നത്തെ കുട്ടിയെ പഠിപ്പിക്കുന്ന പേരൻറ്സ് ഒപ്പ ഇരിക്കണം പഠനം മാറിട്ടുണ്ട് അനത്തെത്തി അനു ഓൺലൈനിലും ഇപ്പൊ കൊറോണ ഒക്കെ ശേഷം തന്നെ കുട്ടികൾക്ക് ഇപ്പോ വർക്കുകളൊക്കെ ഉള്ളിലല്ലേ വരുന്നത് അവരെ എഴുതിപ്പക്കാറുള്ളീ
ആഹ് അതന്നെ
ആ നമ്മൾ ഇരുന്ന് നമ്മള ഇരുന്ന ഒപ്പം ഇരുന്ന് എല്ലാം എഴുതിപ്പറക്കി അവർക്ക് ഒക്കെ കാണിച്ചു കൊടുക്കാനും ആ ഒക്കെ ഇരിക്കണല്ലോ ആഹ്
പറയാനില്ല ഫുൾ ടൈം ഇരിക്കാം കുറച്ച എന്തായ പിന്നെ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാ വരുത
ആഹ് നമ്മള് ഇരുന്ന് അവർക്ക് വേ നമ്മള് റ്റീ റ്റീ ടീച്ചർമാരെ പോലെ തന്നെ നമ്മളും പഠിക്കണം
നോക്കണേ അത് നമ്മള് വീട്ടു ജോലിനേക്കാളും കൂട്ടളെ പഠിപ്പിക്കാനുണ്ടാവുന്നറയും അവർക്ക്‌ ഏ ഏജിപ്പിക്കാനും വായിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ പിന്നെ ഓരോന്നും ഉണ്ടാക്കിപ്പോ കൊണ്ടു പോവലും വേണ്ടല്ലോ ഇപ്പോൾ സ്കൂൾക്ക് പഴയ പോയല്ലല്ലോ രക്ഷിതാക്കൾ ഒപ്പും വന്നത ഉം
അതെ രക്ഷിതാക്കളും ടീച്ചർമാരും ഒപ്പ ഒപ്പം ഇരുന്നിട്ടാണ് പിള്ളോരെ ഒന്നുരിതിലേക്ക് എത്തിപ്പെടുത്താൻ പറ്റുന്നത്
അവർക്കൊന്നും
ടീച്ച ആ ടീച്ചേഴ്സിനും അവരുടെ സ്കൂളില് അതന്നെ അവരുടെ സ്കൂൾ
അവർക്ക് രണ്ടു മാസം കൂട്ടി രണ്ടു മാസം കിട്ടാനില്ല അവർക്ക് ഇപ്പോഴും പത്രം കിട്ട പഴേ മാസം കൂടി ലീവില്ല പറയും ഉം സ്കൂൾടിച്ചറാണോ മേശ ടീച്ചറാവുമ്പോ അത് മാത്രല്ല അവ ക്കു പിന്നെ ഈ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഫോണില് എന്താ കമ്പ്യൂട്ടർ കഴറ്റുമ്പ കമ്പ്യൂട്ടർല്ലാം ഒക്കെ എല്ലാ കര്യത്തിലും സ്കൂള് തുറക്കണന്റെ മുന്നേ തന്നെ ചേർക്കണ കുട്ടികളൊക്കെ എന്നാ ഒരു പേരും എ ഒരു വിശ്രമല്ലാണ്
ഇല്ലേ
ഉം
ആ സ്കൂളില് ഇപ്പത് ഓരോ ആ പേരൻറ്സ് കുട്ടികളുടെ വീട് പ്രവേശിക്കണം ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വീട് പ്രവശിച്ച് അവരുടെ വീട് ആഹ്
വീട്ടിൽ കൂടെ പോണം അന്വേഷിച്ച് അറിയണം ഉം തേടി പോണം അതൊക്കെ ഉണ്ട് ആഹ് അവര് പറയെ കുട്ടികളെ തേടിപ്പോയതാണന്ന് വെയിലും കൊണ്ടിട്ട് പിന്നെ രണ്ടുപേര എന്താ ഡ്രൈവിംഗ്പഠിച്ച് സൊന്തായി രണ്ടനിയത്തിമാര്
ആഹ് അതെല്ലെ നമ്മൾ അങ്ങനെരു അങ്ങനെൊ ഒരു ഇത് കൂടെ ഉണ്ടങ്കി ഇതാണല്ലോ നമുക്കൊരു ജോലി എന്നത് അത്യാവശ്യമുള്ള കാര്യമൊക്കെയാ ജോലിയും ഡ്രൈവിങ്ങും ഇന്നത്തെ കാലത്ത് ജോലിയും ഡ്രൈവിങ്ങും അത്യാവശ്യമാ സ്ത്രീകൾക്ക സംബന്ധിച്ചൊരു നമ്മളടേതായ സ്വന്തം കാര്യങ്ങൾ ക്കായാലും ഒരു
അന്ന് വേണം ഇന്ന് അതാ ഇന്നത്തെ കാലത്ത് കുട്ടികളും തന്നെ കല്യാണം കഴിക്കാൻ നടക്കില്ല അവർക്ക് ജോലി സ്വന്തമായിട്ട് കിട്ടിയ വരുമാനായിട്ട മറ്റേത് നമ്മളൊക്കെ പ്രായത്തെ പതിനേഴഴ്പതിനെട്ടിലൊക്ക കെട്ടിച്ച് വിടുല്ലേ അതുനൊയി കുട്ടികള് ഏ ഇന്നത്തെ കാലത്ത കുട്ട ഒറ്റ കുട്ടികള് പോലും അതെെ അടുത്ത മക്കളും കൊറെ ഉണ്ടാവും ഒരാള കെട്ടിച്ച ഞങ്ങള് അഞ്ച് പെൺകു കുട്ടിയാളാ ഞാൻ കെട്ടിച്ചെടുത്താ കല്യാണം കഴിക്കാൻ പറ്റൂള്ള കെട്ടിച്ചൂടേന്ന്
ഏഹ് അന്നക്കെന്ന് പറഞ്ഞാ അമ്മ ഒരു റൂ റൂമില് മകളൊരു റൂമില് ആ ഒരു ഇത് അവസ്ഥയാണല്ലോ
അതെ ഇപ്പ രണ്ട് ഇൻ്റെ അനിയത്തിമാരും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കെട്ടിച്ചു അവര് ഡിഗ്രി എടുത്തു പി ജി എടുത്ത് ബി എഡ് എടു ഒരു ടീച്ചറാണ് കല്യാണത്തിന് ശേഷം കെട്ടിക്കലാ കെട്ടിച്ചു തീർത്ത പോലെ കെട്ടിച്ചു ഉം
ആഹ് അങ്ങനത്തെ ഭർത്താക്കൻമാ മാരെ കിട്ടുവാണെങ്കി ഭാഗ്യം ഒണ്ട് ആഹ്
ഉം അല്ലെ അവരെ ആദ്യം തന്നെ പറഞ്ഞ പഠിപ്പിക്കാ അവരെക്കണ്ട് കെട്ടിച്ചാ മതീന്ന് അല്ലെ അത് പറഞ്ഞിട്ടാ കെട്ടിച്ചേ ഇങ്ങക്ക് പഠിപ്പി പഠിപ്പിക്കാ ഭർത്താക്കൻമാർ അങ്ങനെ അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തെ
ആഹ് അതുകൊണ്ട് നന്നായി
ഉം
ചെലവര് അങ്ങനെ പറഞ്ഞാലും വീട് ഒരു ചെ കെട്ടിച്ച് വിട്ടൊരു ഒ ഒന്ന് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ പഠിത്തത്തിനോട് പെണ്ണുങ്ങക്ക് തന്നെ ഒരു മടുപ്പ് പ്പ് തോന്നും പിന്നെ ആ ഒരു കുടുംബജീവിത ത്തിനോടയിരിക്കും അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നണത് അങ്ങനെ പഠിത്തം നിർത്തി പിന്നെ പഠിക്കാ ജോലി കിട്ടണെന്ന് അതിയായ ആഗ്രഹം ഒള്ള പെൺകുട്ടികളും ഒക്കെ ആണെങ്കി ആ ഒരു ഇതിലേക്ക് ഒറച്ച് നിൽക്കും അല്ലെ
അതെ അപ്പ അന്ന് അങ്ങനെയാണിപ്പ പക്ഷെ
എല്ലാവർക്കും ആ ഒരു ബോധോധയം പോലെ ആയല്ലോ പെൺകുട്ടി ഒരു ഒരു ജോലി വേണം ജോലി കിട്ടിയിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്നക്കെയുള്ള പെപിള്ളേർക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരിതുണ്ടല്ലോ അന്നക്കെന്ന് പറഞ്ഞാ അടച്ച് അ അടിച്ചമർത്തുന്ന ഒരു രീ തിയാണല്ലോ വീട്ടിലിങ്ങനെ ഇരിക്കാ പെൺ പെണ്ണുങ്ങള്ന്ന് പറ പറഞ്ഞാ വീട്ടില് ഭർത്താവിനെ നോക്കാനും വീടു പണി ചെയ്യാനും അവരുടെ ഉമ്മാനെ നോ ബാപ്പാനൊക്കെ നോക്കാനും ആ ഒരു അവസ്
ആഹ് അന്നത്തെ പക്ഷെ ഇപ്പൊ കിട്ടില്ലാ ആരിനേം
ഉം ഉം
ഇപ്പ അങ്ങനെ കട്ടില്ലാട്ടോ
ആഹ് ഇപ്പൊ കിട്ടൂ ഇപ്പൊ കിട്ടൂല ഇപ്പൊ പെണ്ണുങ്ങക്കും മുമ്പിലേക്ക് എറ
അതെ
ഉം
ഇന്നത്തെ കാലത്തൊന്നും ആരേം അങ്ങനെ ഓൽക്ക് പഠിക്കണം വരുമാനം ഉണ്ടാക്കണം ഇപ്പോ ആഹ് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞ് കൊടുക്കാ എന്താന്നറിയോ നിങ്ങളെല്ലാവരും പഠിച്ചിറ്റ് ഇപ്പൊ ഇവിടുന്നരു കുട്ടി ഞങ്ങളെ വീട്ട്ന്നൊരു കുട്ടി പത്താം ക്ലാസ്സി പോണ് ഇണ്ട് അപ്പ ടീച്ചേഴ്സ് പറയാണ് പഠി ച്ച് ജോലിയായിട്ട് നിങ്ങളെ ശമ്പളത്ത്ന്ന്
ഉം
വീട്ട്ക്കും കുറച്ച് കൊടുക്കാം നിങ്ങളെ കല്യാണത്തിൽ നിങ്ങള് ഇണ്ടാക്കിയിട്ട് നിങ്ങളെ കെട്ടിച്ചാ പറഞ്ഞാ മതി ടീച്ചേസ് ക്ലാസ് എടുക്കും അത്ര അപ്പോ ഞാൻ പറഞ്ഞ് എൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാകുംന്നറഞ്ഞപ്പോ വേണ്ടത് ഇതാണ് എന്തായാലും സ്വന്തം കാലിൽ നിക്കാൻ കഴിയണം ഇപ്പോ ഇന്നത്തെ കാലത് ഇനീ വീട്ട്കാര്ക്ക് കൊടുത്ത് ഇല്ലേന്നുള്ളതല്ല ഉം നമ്മക്ക് നമ്മള മക്കക്ക് എന്തേലും പ റ്റിയവര് വേണ്ടാന്ന് പറയുമ്പോ അവർക്ക് സ്വന്തായിട്ട് ഒരു വരുമാനം ഉണ്ടാവണ നല്ലതാണല്ലോ.
ആഹ് അതന്നെ ഇപ്പഴ്ത്തെ ആമ്പിള്ളേരും ഒന്നും ഇങ്ങനെ ഏത് അവസ്ഥയാന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മള് വരുന്ന ഇറങ്ങിപ്പോരും ജീവിതം വഴിതെറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിൽപ്പിന് ഒരു ജോലിയുള്ളത് എ എപ്പഴും അത്യാവശ്യമാണ്
അത്യാവശ്യാണ് എല്ലാത്തിനും നമുക്ക് നല്ല ക്യാഷ് വേണം രണ്ടു പേരും അധ്വനിച്ച തന്നെ നമുക്ക് മുന്നോട്ട് പോവുള്ളൂ കുടുംബം പോണെങ്കി മക്കളെ പഠിപ്പിക്കാൻ എന്തിനും തന്നെ നല്ല ക്യാഷ് വേണം അപ്പൊ രണ്ടുപരും ഒരുപോലെ പോ പോയാ അതിപ്പോ എല്ലാരും പഠിച്ചു ഇന്നത്തെ ഇന്ന ത്തെ ഒരു തലമുറ അത് പഠിച്ചു
പഠിച്ചു പഠിച്ചു അതന്നെ മക്കളെ പഠിപ്പിക്കാൻ തന്നെ നല്ല ഫീസ് വേണം പണ്ടൊക്കെ സർക്കാർ സ്കൂളി വിട്ടാൽ മതിയാരുന്നു.
ആഹ് അതന്നെ
പിന്നെ വേറെന്നാ വിശേഷം?
പിന്നെന്താ സർ
ഹലോ